ഹലോ
ആ വിളിച്ചിട്ട് കിട്ടില്ലേ
ആയിട്ടി
ആ അപ്പൊ ഒരാള് മെ മെസ്സേജ് അയച്ചീനി വിളിച്ചിട്ട് കിട്ട്ണ്ല്ല പറഞ്ഞാണ്ട്
ആ അത് ചെലിയ സമയത്ത് കിട്ടളഞ്ഞാ ഇന്നലെയും ഓരോരുത്തര് വിളിച്ചപ്പ കിട്ടണ്ടായിരുന്നില്ല
ആ എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടി ഉറങ്ങാ
കുട്ടീന ഉറക്കി
ഉം ചോറ് തിന്നോ
ചോറ് കഴിച്ചിട്ടില്ല ചോറ് കഴിക്കണം
ഓ ഓ ആ ഒ ചോറ് കഴിച്ചു ഓ ചായകുടിക്കാനായി പിന്നെ ഇപ്പട് ഇപ്പ ചോറ്ന്ന് കഴിച്ചിട്ടേ ഉള്ളൂ അപിന്നെ ചായ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് മതി
ആഹ് ഞാൻ കഴിക്കാൻ പോണുള്ളൂ
ആഹ് എന്തോ കറി
കറി മുരിങ്ങെല് പിന്നെ പരിപ്പും തേങ്ങൊക്കെ ഇട്ട് ചിക്കിട്ട്
ആഹ്
അവിടെ എന്തായിറ്ന്ന് കറി
ഇവിടെ എറച്ചി
ആഹ് മഴ പെയ്യണ്ണ്ടാ അവിടെ
ഇല്ലന്ന് നല്ല വേയ്ലാ
ആഹ് ഇവിടെയും നല്ല വെയിലാ
ഉം ങും എല്ലാ മഴേം പെയ്തിട്ടില്ല രാവിലെ കൊറെ ദിവസം ഇങ്ങന പെയ്തു പോയിന്നല്ലാതെ
ആ ഇന്നലെയാ
ഇന്നലും കുറച്ചൊക്കെ മഴ പെയ്ത് ഇന്നലും പെയ്തിട്ടില്ല അല്ലേ മഴ ഇന്നലെ വൈകുന്നേരാ പെയ്തെ
ഇന്നലെ ഇവിടെ രാവിലെ ഉണ്ടായിർന്നു രാവിലെ നല്ല മഴ ഉണ്ടായിർന്നു പിന്നെ ആഹ് പിന്നെ അത് കഴിഞ്ഞപ്പ നല്ല വെയിലാർന്ന് രാവിലെ തന്നെ അതായി കഴിഞ്ഞപ്പ
പിന്നെ
ഉം
അതൊണ്ട് കുട്ട് കഷ്ണോക്കെ വേഗം ഉണങ്ങി കിട്ടുവല്ലോല്ലേ
ആഹ് കുട്ടിയെടെ ഡ്രസ്സ് ഒക്കെ വീട് ടിന്റെ അകത്തിട്ടേക്കണെ ഫാൻ്റടീല്
ആഹ് പെട്ടെന്ന് വേഗം ഉണങ്ങുവല്ലോ വെയില് ഉണ്ടാവുമ്പോ
ആ ഞങ്ങള് ഡ്രസ്സക്കെ പൊറത്തെ ഴഞ്ഞി അ എന്തെങ്കിലും എഴഞ്ഞ് അങ്ങനെ എട്ടുകാലി ഒക്കെ എഴയണ്ടാന്ന് ഓർത്തിട്ടെ പുറത്തിട്ട് കഴിഞ്ഞാലെ അവ ഞങ്ങ വീടിന്റെ അകത്ത് തന്നെ ഇട്ടേക്കാ ഞങ്ങള് ഡ്രസ്സങ്ങ് ഞങ്ങ പൊറത്തു ഇട്ടേക്ക
ആഹ് ഓ ഇവിടെ ഓ രാവ് ലെ ഓ ആ രാവിലെ തിരുമ്പിയതൊക്കെ ഉണങ്ങി എടുത്ത് വെച്ചു
അ ആം
ഇന്ന് നല്ല തക്കണ്ട്
ആം
മ്മ് പിന്നെ എന്തൊക്കെ പിന്നെങ്ങനെ പോണ് നല്ല വിശേഷം
അവിടെ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊ ക്കണ്ടാ
ഇവിടെ ഇവിടെ കൃഷി അങ്ങനല്ല ഞങ്ങക്ക് അതിന് മാത്രം സ്ഥലൊന്നുമില്ല ങ്ങക്ക് ഇണ്ടോ?
ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നാലും ഞങ്ങ ഇള്ള സ്ഥലത്തൊക്കെ ഇച്ചിരീച്ച് എന്തെങ്കിലും ഒക്കെ
ആ ആക്കണ്ട് ഇൻകൈനൊന്നും സ്ഥലല്ല വെക് വെക്കാൻ തന്നെ സ്ഥലം ഇല്ല
ഞങ്ങൾക്ക് സ്ഥലല്ല ങ്ങക്ക് നടക്കാനുള്ള വഴിയെ ഉള്ളു പക്ഷേ
ച്ചാല് വാർപ്പ് വാത് തില് മഴ പെയ്താ തൊറന്നാല് കിട്ടൂല്ല
വീടിന്റെ മോളീല് ഏ ഇങ്ങെയ ഇവിടെ നെൽത്ത്ന്ന് എടുത് ത്ത് മണ്ണ് മോളി കൊണ്ടിട്ടിട്ട് ഞങ്ങ മഞ്ഞൾ നട്ടിട്ട് ട്ട്ണ്ട്
തന്നെ
ആ
ഓ അതൊണ്ട് നല്ലോം ഉണ്ടായോ
ആ കൊറച്ചൊക്കെ ഉണ്ടായി നമ്മള അത്യാവശ്യത്തിനൊക്കെ കിട്ടണ്ട്
ആ പിന്നെ ഞങ്ങള് വാതിൽ തൊറന്നാ കിട്ടൂല
ആ ആ
ആ വ പിന്നെ അപ്പൊ പിന്നെ ഞങ്ങളാ ആ വാത്തക്കൊന്നും വെക്കലില്ലാ ഞാൻ ഈ വിറകൊക്കെ അട്ടി വെക്കലുണ്ട് വാർപ്പിന്റെ മോളില് പക്ഷെ തുറന്നിട്ട് കിട്ടണില്ല പിന്നെ വാതില്
ഇവിടെ ചീരയൊന്നും വെച്ചാ കിട്ടൂല ചീരൊക്കെ അപ്പറത്തുള്ള കോഴി കൊത്തിക്കണു കാണാ ത്തിരിപ്പൊക്കല്ലെ ഉണ്ടാവുള്ളൂ മുളക് തൈ ഒക്കെ കുഴപ്പയില്ലാണ്ട് കിട്
ആ ഇങ്ങട്ട് ഇങ്ങള് വേം മ് ബാർപ്പിന്റെ മോളിൽ ഉണ്ടാക്കല അധികോം
വാർക്കേടെ മോളില് ചീരൊന്നും വെച്ചിട്ടില്ല മഞ്ഞള് മാത്രേ വെച്ചിട്ടുള്ളൂ, പിന്നെ കോഴിയുണ്ട്, ആ പിന്നെ കോഴിയുണ്ട് കോഴീടെ വല്ല്യ കൂടാണ്
ആഹ് ആഹ് കോഴിക്കളുണ്ടാ
ആഹ്
ആഹ് മുട്ട കിട്ടുവല്ലോ ല്ലേ
ഏ
മുട്ടക്കോയിയാ
ആ മുട്ടക്കോഴിയും അതെല്ലാണ്ടുള്ളതുണ്ട് നാടൻ കോഴി
ഏ പഞ്ചായത്ത്ന്ന് കിട്ടിയതാ
പഞ്ചായത്തിന്ന് കിട്ടിയതല്ല ഇങ്ങനെ പി വി ത്രീന്ന് പറഞ്ഞങ്ങനെ ഫാമിന്ന് എടുക്കണതാ ആ വിരിയുമ്പൊ തന്നെ എടുത്തണ്ട് വരും അന്നിട്ട് നമ്മ ആ ഒരമ്പതെണ്ണോക്കെ
ആ ങ്ങനെന്നായിട്ട് ടുക്കണെകാരം ങ്ങട്ട് പുമോള് വലുത വലുതായിട്ടിങ്ങനെ തിരിച്ചു കൊടുക്കണാ
വലുതായിട്ട് തിരിച്ചു കൊടുക്കല്ല നമ്മുക്ക് വേണമെങ്കി വിക്കാം കോഴീനെ വേണെങ്കി അർത്തിന്നാ
കടകൾക്ക് കൊടുക്കണതാണോന്ന്
ആ ആ
കടേക്ക് കൊടുക്കൂലേ
ആ കടേലെ നമുക്ക്നി നമുക്കിഷ്ടള്ളയാണം നമുക്ക് ഇനി അർത്ത്ഴിക്കണമെങ്കിൽ നമുക്ക് അർത്തഴിക്കാം
ആ അല്ല ആ
പിന്നെപ്പോ ഇരുന്ന കോഴീണ്ട്
അതോവ്ടെ വാർപ്പിന്റെ മോൾലാ--'
എല്ലാം വാർക്കടെ മാേളിലാ ങ്ങനെ തട്ട് ത ട്ട് കൂടായ്ട്ടാണ്
അ ആ അപ്പൊ അയിന്പ്പെഞ്ഞാരാ ഞാനാ നോക്കല് മ്മ ക്ക് കാലാേണ്ട് വയ്യാഞ്ഞാ
അത് ഇക്കാക്ക നോക്കും ഇക്കാക്ക രാവിലെ നോക്കീട്ട് ജോലിക്ക്യാേവും
ആ അങ്ങനെ
ആ പിന്നെ ആടെക്കെ ണ്ടാർന്നോ ആടിനെക്കെ കൊടുത്ത് അങ്ങനാ ആടിനും വയ്യാ ഇവർക്കും വയ്യാ പ്പം നോക്കാൻ ബുധിമു ട്ടായ്ക്ക്ണോണ്ടെ
ആ ആ
പിന്നെ കോഴിനെ വളർത്ത്ണത് വീട്ടില് ബാക്കി വര്ന്ന
നല്ലതാ കോയ്നെ വളർത്ത്ന്നെ നല്ലതാ മ്മളെ വേസ്റ്റ് ഒഴിവാക്കി കളയണ്ടല്ലോ
അത് വേസ്റ്റ് കള സ്തലൂല്ല ഇച്ചിരി സ്ഥലാെള്ളൂ അതില് വീടാണ് ആ അ
പ്പതുപോലെന്നാ ച്ചിരി സ്ഥലാെള്ളൂ അവ്ടെ വീടാ മുന്നില് മാ ത്രം റോഡിന്റെ മുന്നിൽ തന്നെ റോഡാണ് അതുകൊണ്ട് മുറ്റ റോഡാണ് ഉള്ളത്
ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വേറെ വീടുകളാണ് തൊട്ട് തൊട്ട് തൊട്ട് വീടുകളാ നമ്മിപ്പോ ഇവിടെ പറഞ്ഞാ അപുറത്ത് വീട്ടില്- ഇത് കേക്കാം നല്ല ക്ലിയർ ആയിട്ട് കേക്കാം
ആഹ ഇവിടെ അങ്ങനെ തന്നെയ
ആഹ
അപ്പൊഞങ്ങൾക്ക് വേസ്റ്റ് ഇടാനൊന്ന്- സ്ഥലല്ല പിന്നെ അപ്പറത്തൊരു ഒഞ്ഞൊരു കുഞ്ഞൊരു പറമ്പുണ്ട് അവിടെ ഒരു കുഴിണ്ട് അതിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇടും ആ- അത് ഉള്ളോണ്ട്- ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
ആഹ അത് ശരിയാ അതള്ളോണ്ട് പിന്നെ കൊഴപ്പ- കുഴപ്പമില്ല അവിടുത്തെ ആൾക്കാരൊന്നും- പറയില്ലല്ലോ
ഇല്ല ഇല്ല അത് പള്ളിൻ്റെതാ പള്ളീന്റെ ആവുമ്പോ അങ്ങനെ പറയില്ലല്ലോ?
ആഹ കൊഴപ്പമില്ല അപ്പൊ ഞങ്ങ എന്ത് ചെയ്യും വേസ്റ്റ്ല്ലാന്ന് പറഞ്ഞ ഇക്കാക്ക മേടിച്ച വെച്ചേക്കാ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല വേസ്റ്റ് വൈസ്റ്റ്‌ കോഴി നിന്നോളു ഇപ്പൊ തണ്ണിമത്തൻ്റെതുണ്ടായാലും ഒക്കെ കോഴി തിന്നോള്ളൂ.
ആഹ് ചെറുതാക്കി ഇട്ടടുത്താ മതിയാവുലെ
ആഹ അപ്പ അതും പറഞ് - ഇകാക്ക വേടിച്ച് പിന്നെ ചവറൊക്കെ കത്തിക്കണത്- തൊട്ടപ്പുറത്ത് ഫുൽ- ഫുള്ള് പറമ്പാണ് ഇങ്ങനെ
ഉം ഞാൻ റോട്ടിന്റെ സൈഡിലിട്ട് കത്തിക്കല റോഡ്- മുന്നേ തന്നെ റോഡാണ് അപ്പൊ റോഡിന്റെ സൈഡില് കവ പിന്നെ ചമ്മല് ഇതൊക്കെ കൂട്ടിട്ടാണ്ട് കത്തിക്കും പിന്നെ കവറുകളൊക്കെ മറ്റു അല്ലേ- കവറുകളൊക്കെടുക്കാൻ മറ്റോര് വരുവല്ലോ ആഹ് ഔൾക്ക് കൊടുക്കും ചമ്മല് ഇണ്ടാവൂലേ മ് മ് ഇലകളൊക്കെ വീണ് കെടുക്കണെ അ-തൊക്കെ എടുത്ത്കാണ്ട് ഞാന് റോഡിന്റെ ഒരു സൈഡില് കൂട്ടിട്ടിട്ട് കത്തിക്കും-
ആഹ് അല്ല ഹരിതകർമ്മസേനക്കാര് എന്നാലും കവറുകൾ ചെല- അതൊക്കെ ഇവിടെത്തന്നെ ഇട്ടിട്ട് പോവുല്ല്യേ
ഇല്ലല്ലോ
വിടെ അങ്ങനെയ അവര് നല്ലത് മാത്രം നോക്കി-
അയിന് അയിന് അങ്ങനെയല്ല ഞമ്മളക്കെ പിന്നെ ഇറച്ച കവറ് മീൻകവറ്- കൊക്കെ കെട്ടിയെടുത്ത് വെക്കും കൈകികാണ്ട് എടുത്ത് വെക്ക് ഓ അപ്പൊ പിന്നെത് നല്ല കവറായില്ലേ
ആ ആഹ് ആഹ് അങ്ങനല്ല നമ്മിപ്പോ പുറത്തുന്നൊക്കെ ഫുഡ് മേടിക്കണതെ അതൊക്കെ കഴുകിയാലും അവരിങ്ങനെ എണ്ണമായി ഉണ്ടെന്നും പറഞ്ഞവര് അവിടെ തന്നിട്ട് പോം
ഓ ഇവടന്നുമില്ല ഒക്കെ കൊണ്ടോവും
പിന്നെ അവിടെങ്ങന അവര് ഡ്രസ്സുകളൊക്കെ
ആ ഡ്രെസ്സുകള് കൊണ്ടോം അതൊക്കെ കൊല്ലത്തിലൊരു- പ്രാവശ്യല്ലെ
ആഹ്
നമ്മള് നോമ്പിനടുപ്പിച്ചാണ് ഡ്രസ്സുകളൊക്കെ- കൊണ്ടോവാ ഇപ്പം കഴിഞ്ഞ ഈ ചെരുപ്പുകളൊക്കെ കൊണ്ടുപോയി നമ്മള് പിന്നെ മെയ്- ല് മെയ് മാസ- വന്നക്കാണ്ട് ചെരുപ്പുകള് കൊണ്ടോയി
ഏ ചെരിപ്പകളൊക്കെടുക്കൊ ആ
പ്പുകളൊക്കെ കവറിലാക്കി വെച്ചിനി ഒരുപാടുണ്ടാരുന്നു പയേതൊക്കെ പൊട്ടിയതും പയേ തേഞ്ഞതും ഒക്കെ കൊണ്ടോയി
ആഹ് ആഹ്
ഇടാനുള്ള ഇണ്ടാവിലേ
ആഹ് ആഹ് പിന്നെ ഇങ്ങനെ സ്ഥലം ഇല്ലാത്തവർക്ക് പിന്നെ ഒട്ടൂല്ല
പറയും അൻപത് രൂപ തന്നാലും ഇതൊക്കിങ്ങള് കൊണ്ടേണ എനിക്ക് വലിയ സമാധാനാണ് ല്ലിതൊക്കെ നമ്മൾ എവിടിട്ട് കത്തിക്ക- ക്കണത് ഞാൻ എല്ലാ മാസം കൊടുക്കും എന്താ വച്ചാൽ ഇവിടെ വെറുതെ വെച്ചിട്ടെന്താ അൻപത് രൂപയല്ലേ കൊണ്ടപോണന്നെ വെല്യ കെട്ടല്ലാ
ആ അല്ല നമ്മക്ക് കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് അമ്പത് രൂപ കൊടുക്കണ്ടേ
ആഹ് അത് കൊണ്ടു പോണേ തന്നെ വല്യ കേട്ടല്ല അറിയാ ഞാൻ ഒരോട് പറയും നിങ്ങള് എല്ലാ മാസം വരുവല്ലേ ഞാൻ തരുന്ന് കാരണം ഇതിന്റെ കവർ കൊ ഇങ്ങനെ തങ്ക എടുത്തങ്ങനെ വെച്ചാണ്ട് കൂട്ടി കൂട്ടി മേ ആവേ
ആ ആ
കൂടി വലിച്ചെറിയാന ഒരു സ്ഥലം ഇല്ല ഇടാനും സ്ഥല ഇല്ല കത്തിക്കു ക്യാനുവില്ല അപ്പൊ പിന്നെ ഓൽക്ക് അങ്ങട് കൊടുക്കും
ആ ആ
ഒരു എന്നാലും ഓൽക്ക് അൻമ്പത് കൊടുക്കേം വാണം അപ്പൊ പിന്നെ അങ്ങനെട്
അതെന്നെ
കൊടുക്കലല്ലേ
ആഹ് ഞങ്ങ ഇവിടെ കൊടുക്കാറുണ്ട് പക്ഷെ അവര് നമ്മടുത്തന്ന് ഇപ്പൊ നമ്മ ചവറും ഡ്രസ്സും രണ്ടും ഒരുമിച്ച് കൊടുക്കണ്ടെങ്കി അവര് നമ്മടെന്ന് സെപ്പറേറ്റ് കാശു വാങ്ങും ഞങ്ങളടേത് ഇവിടെ ഇവിടെ അങ്ങനെയാ ചവറിന് വേറെ കാശ് തുണിക്ക് വേറെ കാ ശ്
അല്ല ഈ മാസം ചെരുപ്പ് എടുക്കും കവറു എടുക്കുന്ന് പറയല്ലോ ഓല്, കവറിന്റെ കൂടന്നെ ചെരുപ്പും കൊടുക്കും.
ആ ഇപ്പ ഞങ്ങ ഒരു ദിവസം പ്ലസ്റ്റിക്കിന്റെ കവർ കൊടു ത്തിർന്നു എന്റെ കല്യാണത്തിന് മുമ്പ്. അന്നിട്ട് അപ്പ ഞാന് എന്റെ പിന്നെ ഇപ്പ ഇവിടെ നിക്ക് വേണ്ടല്ലോ ഡ്രസ്സുകള് കൊറച്ച് മതിയാവുല്ലോ.
ആ
കെട്ടിപ്പോണതു കൊണ്ട് അപ് അപ്പ അതുകൊണ്ട് എന്റെ ഡ്രസ്സുകള് ഞാന് ഒരു ചാ ക്കിലാക്കിട്ട് അവർക്ക് കൊടുത്തപ്പോ അവര് സപ്പറേറ്റ് നൂറ് രൂപ മേടിച്ച്. തുണിക്ക് വേറെ കാശാന്നും പ പറഞ്ഞ്
അങ്ങനൊന്നുല്ല. ഓരോ മാസം ഓരോന്ന് എട് ഓരോന്ന് ഈ മാസംന്നെ പിന്നെ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ ഒക്കെയാണെന്ന് പറയും ഗ്രൂപ്പിൽ ഇടും. വാർഡ് മെമ്പറ് പിന്നെ ആ പിറ്റത്തെ പിന്നത്തെ പിറ്റത്തെ മാസം വേറെ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ കൂടെക്കെ കവറും കൊടുക്കും. കവറിന്റെ പുറമേയാണ് ഓല് എടുക്കണ ആഹ് ആഹ് ആഹ്. അതിന്റെ പുറമോണ് കവറും കൊടുക്കും. എന്നാ ശരി
നോക്കട്ടെ
ആ ആ ന്ന ശരി